ആഹ കേക്കില്ലേ ഹലോ
ആഹ ഇപ്പൊ കേക്കണ്ട് ആ കേക്ക് നിക്ക് കേക്ണ്ട് എന്റ ഫോണ് ആ ഉം ഹലോ
കേൾക്ക്ണ്ടോ?
ആഹ്, ആഹ് കൊർച്ചേരം കേട്ട്ല.
ആ, ഇപ്പളോ?
ആ ഇപ്പ കേൾക്ക്ണ്ട്.
ആ, എന്താ വർത്താനം?
നമ്മള് നേര്ത്തെ വിളിച്ച വിളിച്ചാല്ലേ?
ആ വിളിച്ചിനി തോന്ന്ണ്ല്ലേ അത അവ റേഞ്ച് ഇല്ലായിട്ട തോന്ന്ണ് കേ ക്ക്ണില്ലല്ലോ, ആഹ്
ആഹ്, ആഹ് അ എന്താ?
ഉം പണി ഒക്കെ പണി ഒക്കെ കഴിഞ്ഞോ? ആഹ് ചായക്കുടിയൊക്കെ കഴിഞ്ഞോ? ചായ കുടി കഴിഞ്ഞോ?
ആ ചായ കുടി കഴിഞ്ഞു. ഇനീ ചോറിന് നോക്കട്ടെ ചോറിന് ഇല്ലേ നോ ക്കട്ടെ പറയ്, ചായന്റെ കഴിഞ്ഞു.
ആ ചോറിന്റെ സമയാണല്ലലേ. വന്നിട്ടില്ല അപ്പ പിന്നെ
തേങ്ങ പൊളിക്ക്. തന്നെ
എന്താ റേഞ്ചില്ലായിട്ട തോന്ന്ണെ ഇല്ല
മക്കളൊക്കെ ചുറ്റ് അവ്ടെ നിന്ന്ക്കാണ് നോക്കി ചിറിച്ചിട്ട് ഇങ്ങട്ട് പിരാ
ഹലോ
മക്കളെ
ആഹ്
ഇങ്ങട്ട് കേറ്ണ്ട്. ആഹ്, ആഹ് ഇന്റാള് മദ്രസ്‌ വന്നു. ഞാനേ അതെ അങ്ങട്ട് കേ ക്ക്ണ് ഇന്റെ ഫോണ്ന് റൈഞ്ചിന്റെ പ്രശ്നണ്ട് തോന്ന്ണ്.
ഇന്നാ അതെന്നേക്കും കേക്ക് ണില്ലല്ലോ. ഉം, ആ ഇപ്പ ശെരിയായി. എന്താ പറഞ്ഞേ മക്കള് ചിരിച്ചിണ്ടെന്നോ?
ആ, മക്കള് നോക്കി ചിറിച്ച് ഇതിന് എന്താ പിരാന്തായോ? ഇതെന്താ ഫോണ് വിളിച്ച് വർത്താനം പറയ്, ഫോണ് വിളിച്ച് വർത്താനം പറയ്
ആ അതെന്നെ ആണ്. ഇത് രാവിലെ തന്നെ ഇതിന് മെനെക്കെട്ന്നെല്ലേ.
ആ, രാവിലെ തന്നെ ഇതിന് മെനെക്കെട്ട് നിക്ക്ലേ, അപ്പൊ ഇതുവരെ ഓല് ഇന്റെ അട്ത്ത് ഇണ്ടായിനിയതാ നേര് ത്ത വിളിച്ചപ്പളാന്നേ ഓല് പിന്നെ, മദർസ് വിട്ട് വന്ന്ക്കാണ്ട് ഇപ്പ നല്ല സുഖല്ലേ കടക്കാന്. അപ്പൊ അവിടെ കടക്കേര്ന്നു. അപ്പ ഞാന് ആ മഴ ഇണ്ടേ. അട്ക്കളേലേര്ന്നു. അതൊരു ബിസിനസ് അടുത്ത ആള് വന്നിക്ക്ണ മദ്രസ്ത്തെ പത്ത് മണിയായി.
പിന്നെ അപ്പൊ
ആ മുട്ടായി കിട്ട്ണ ബിസിനസ്സ്. ഹ് ഹ് ഹ് ഹ്
എപ്പാ എന്തായാലും അനക്ക് പൈസ കട്ടിയാൽ പോരെ ആഹ് ആയിക്കോട്ടെ ഉ
ആഹ് ആഹ് ആക്ക
ഓ ഒൽക്കേ ഇപ്പോ ഫോൺ കളിച്ചാൻ കിട്ടണില്ലല്ലോ
ആഹ് അതോടണ് ആഹ് ഓൽക്ക് ഉം ഉം ഓനിപ്പോ വരിയാണേ ചെറിയ ആൾ ഇപ്പൊ വരിയാണ് മദറസ്ട്ട്ങടെ അപ്പൊ പിന്നെ മറ്റൊല് പറഞ്ഞിട്ടുണ്ടാവും വല്യല് എന്താണ്
ആഹ് അതെക്കാരം ഇപ്പം കുത്തി കുത്തി ചോദിച്ചിന് എത്ര ആൾണ്ട്
മൂന്നാളാണേ
ഏ അത്ശരി ഉം ഇവിടെല്ലേ നാട്ടിലില്ലേ ഹസ്ബൻഡ് ഇവിടെല്ലേ എന്നട്ട് എന്തോ
ഇവിടുന്നാണേ പിന്നെ മൈയിൻ ഡ്രസീലിന്റെ വർക്കാ
ആഹ് അത് ശരി ശരി ചായക്കടി
ഉം ഉം ഉം ചയക്കടി എന്ത ചപ്പാത്തി
ആഹ്ആഹ്
ചപ്പാത്തി
ആഹ് പിന്നെ വേറെന്താന്നിട്ട് ഇഞ്ഞ് അലക്കാനുംതാക്കനും.
എങ്ങനെ
മഴ ഉണ്ടപ്പോ മഴ ഇണ്ടപ്പോന്ന് ചോയ്ച്ച
മഴ ഇപ്പോ കൊറഞ്ഞു വര്ന്ന്ണ്ട് മഴ ഇങ്ങനെ ചാറ്ണൊള്ളു വല്യയ മഴല്ല ഇതുവരെ നല്ല മഴ ആയിരുന്നു
ആഹ് ഇവിടക്കൊന്ന് ചാറിപ്പോയി
അങ്ങനൊക്കെ
ഉം വൽദെത്രീലാ
ഉം
കേക്ക്ണില്ലേ
വൽത് എട്ടാം ക്ലാസാണ്
ഉം ആഹ് അത്ശരി ആഹ് പിന്നെ വേറെന്താ ന്നട്ട് ഇഞ്ഞ് ഉച്ചക്കെന്തഞ്ഞി
പിന്നെ
മുരിങ്ങണ്ട്
ഏ വേറെന്താ ഉച്ചക്കോ ഉച്ചക്ക് മുരിങ്ങ തോരൻ തന്നെ റൈഞ്ചിന്റെ പ്രശ്നാന്ന് തോന്നുന്നു
ആഹ് ഇഞ്ഞഅതന്നേക്കും
ഉം ആഹ് അങ്ങനെ ഞാന് അങ്ങനെ അനിയത്തിയാകൊക്കെ വിളിച്ചുമ്പെ അങ്ങനെ ഓല് പറയല്ണ്ട് അങ്ങനെ സെരിക്ക് കേ കേക്ക്ണില്ലാന്ന്. ഈ ഫോണൊന്ന് കടേലൊന്ന് കൊണ്ടയി കൊടുത്തോക്കണം.
ഉം ഫോണിന്റെ കംപ്ലൈയിന്റാണാവേ ഉം ഏഹ് പുത്യേതാ.
ഒരു രണ്ടു മാസായിട്ടൊള്ളൂ വാങ്ങീ
ഇന്റതൊക്കെ വലിച്ചെറിയാൻ ആയിക്ക്ണ്.
പുത്യ ഫോണാണേ. രണ്ടു മാസായി റ്റുള്ളു വാങ്ങീട്ട്.
ഉം ആ ഇഞ്ഞ് സിമ്മിന്റെ കൊഴപ്പം സിമ്മിന്റെ പ്രശ്നം എന്തേലാണവോറ്യ
ആ സിമ്മ് അങ്ങനെ എന്തെങ്കിലു ഉണ്ടോന്നാവോ ഒന്ന് കൊണ്ടോയോക്കണം.
ആഹ് ആ ആ ഇപ്പച്ചി കൊണ്ടാക്കി തരോ ചോയ്ച്ചോക്ക്. ഉം ഒരാൾക്ക് ഇപ്പളാണ് മദർസെ
ആ അപ്പൊ എന്ത ഇന്ന് ഞ്ഞായറാഴ്ച ആവോണ്ടൊ.
അല്ല ഓര് ചെറ്യേ കുട്ട്യേളെ നാല് ആ മദർസ് ചെറിയ മദർസാ നാല് വരെ. ഉച്ച കഴിഞ്ഞിട്ടേനി. ഇന്ന് സ്കൂളില്ലാത്തോണ്ട് പത്തര്
അഹ് ആഹ്.
ഇല്ല ഇല്ല ഏ ഏ അത് മൂത്ത കുട്ട്യേക്കൊള്ളു. മൂത്ത വെല്യ രണ്ട് കുട്ട്യേക്ക്. രാവിലെ ഇവക്ക് ചെറുതിന് വൈന്നാരം.
ആ ആ പിന്നെ
ഇത് സ്കൂൾ ഇല്ലാത്ത സമയത്താണ് സ്കൂൾ വിട്ടിട്ട്.
തന്നെ ഇങ്ങള് പിന്നെ സുന്ന്യല്ലേ അതോ മുജാഹിദാണോ.
ആ ആ അല്ല ഈക്കന്റെ.
ഈക്കെ ആ ആ ആ ആ ആ ആ ഉം അഹ് ആഹ്.
ക്ഷ അത് എന്താന്നറ്യാെ രാവിലെ വെല്യ മദ്രസ്സിലാണ് ഇവര് മൂത്തോര് രണ്ടാളും അവിടെ ചെറിയ കുട്ട്യേക്കുണ്ട്. ഒന്ന് മുതല് പ്ലസ് റ്റു വരെയാണ് വല്യ മദ്രസ്സില് അപ്പം. എന്താ അയ്ല് ഇവർക്ക് ചെറിയ കുട്ട്യേക്ക്
ആ ആ
ചെറിയ കുട്ട്യേക്ക് രാവിൽ ഏഴര്ക്കാണ് തൊടങ്ങ്ണത്. അപ്പൊ മൂത്ത രണ്ട് കുട്ട്യേള് ഇവിളൊറ്റക്ക് പോണം. ഓളെ എട്ടര്ക്കേ വിടൊള്ളൂ. ഒമ്പണി ആ നേര്ത്തെ വിടൊള്ളു ചെറത് ചെറുതീറ്റങ്ങട്ടെ. അപ്പൊ ഒരു ടൈമില് ഒരു ടൈമിലാണെങ്കി മൂന്നാരും ഒപ്പം പോയാ മതി.
ഉം ഉം അത് ഒക്കെ അങ്ങൻത്തന്നെയാണ് പലേ ടൈമാണ് ഇവ ഇവടെ രണ്ട് വല്യാേൽക്ക് രണ്ടാക്കും
ആ ഇവടേപ് പിന്നെ വ വണ്ടി ആവോണ്ടേ ആഹ് പിന്നേ വണ്ടിക്കാ പോവ അപ്പൊ പിന്നെ നമ്മള് അക്ക് ഒന്നും വേണ്ട പിന്നെ
വണ്ടിക്ക് പോണോണ്ടല്ലേ
രണ്ട വല്യവരിക്കു രണ്ടാക്കും ആറ് മണിക്ക് ആറെ അഞ്ചാകുമ്പോ വേണ്ടി വരും ഉ ഉം
ആഹ് ഇത് രാവിലെ ഇവരെപ്പൊ കൊണ്ടാക്കും ഇങ്ങിട്ട് പിന്നെ ഒരു നടന്നു പോരും
ആഹ് ചെറുതിന് ഏഴേകാല് ഏഴെരൂപത് ആകുമ്പോ ഓന് വണ്ടി വരും അങ്ങനക്കണ് വണ്ടിക്കണ
ആഹ് ആഹ് ശരി
അവിടെക്കെ നടന്നു പോവാല വഴിയൊള്ളക്കാരുണ്ടാവും അല്ലെ ദൂരം
ആഹ് ആഹ് ചെറുത് ചെറുത് ചെറുതിന് ഇവിടെ അടുത്ത അടുത്ത തന്നെയാണ് മദ്രസ് അപ്പൊ പിന്നെ ഓർക്ക് വൈകുന്നേരം വെച്ചത കൊണ്ട് പോകാനും വരാനുംങ്ങക്ക് ഗതിതിടില്ല ബുദ്ധിമുട്ടില്ല അങ്ങനെ അപ്പൊ പിന്നെ ഓളവിടാക്കി എന്ന ഈ രാവിലെ എന്താ നേരത്തെ എണീക്കലും ചായകുടിച്ചലും കുളിച്ചണെയും ആ ബുദ്ധിമുട്ടില്ലല്ലോ ഓള് ഒരു എട്ടര ഒമ്പത് മണി ആവുമ്പോണീറ്റാ അതിന് സ്കൂൾക്ക്ങ്ങാണ്ട ഒരുങ്ങിയാൽ മതി രാവിലെ മദ്രസ്സക്കോണ ആ തല്ലില്ലല്ലോ ആ അപ്പൊ അത് വൈകുന്നേരം സോ സ്കൂളാണ് സമയം ദിവസം എന്താ ആ സ്കൂൾ വിട്ട് വന്നിട്ടനമ്മള് ചായകുടിച്ചതെ ടൈമ് മാത്രേ ഉള്ളൂ മേല ഡ്രസ്സ് മറ്റൊന്നും വേണ്ട എന്താ വേഗം ചായുടിച്ചിങ്ങാണ്ട് നടന്നു പോകേണ്ട ദൂരം തന്നെയെയുള്ളൂ പോകും പിന്നെ ആറെ പത്ത് പത്തു വരെ മദ്രസ്സെക്കും അങ്ങനെ
അങ്ങനെ എവിടെ കേട്ടിട്ടില്ല കേട്ടോ കാര കാരണം ഈ മദ്രസ് എന്നൊക്കെ പറഞ്ഞ പിന്നെ രാവിലെ പഠിപ്പിച്ചുമ്പോളല്ലേ ഈറ്റിയകൾക്കൊക്കെ ഒരു ഇത്ണ്ടാവുക അല്ലെ
ആഹ് ആഹ് അതന്നെയാണ് ആ ഒരു മദ്രസ്സ രാവിലെ ടൈം കിട്ടുന്നതാണ് അതിനൊരു ഉണർവ്
ആഹ് ആഹ് അങ്ങനെ പറയണ ഒക്കെ ഇപ്പൊ ഈ ഖുആൻൊക്കെ പഠിച്ചുമ്പോ നമ്മക്ക് ആഹ് രാവിലെണീച്ചിങ്ങാണ്ട് പോയിങ്ങാണ്ട് പഠിച്ചുമ്പോ അതൊരു ഇതല്ലേ
ആഹ് ആഹ് ഒരു ഒരെനർജിയാണ് പക്ഷെ നമ്മള് വീട്ടിലില്ലോല് ഗതികെട്ടൊരു ഒരാളെ പിന്നെ കൊണ്ടുവരാൻ പോണം പിന്നെരാള കൊണ്ടാക്കാ വേറെ ടൈമ് അങ്ങനെളളത് ഉം ന്നായക്കോട്ട ന്നാശെരി
ആഹ് ഓക്കെ